ഹലോ
എന്തൊക്കെയുണ്ട് വർത്താനം?
നല്ല വർത്താനം. സുഖം തന്നെ. അവിടെ സുഖല്ലേ?
ആ ഇവിടെ സുഖം തന്നെയാണ് പിന്നെ എന്താപ്പോ എക്സാംഒക്കെ എങ്ങനെ ഉണ്ടായിന്ന് എക്സാ മൊക്കെ കഴിഞ്ഞല്ലോ എന്താ അവസ്ഥ?
എസ് എസ് എൽ സി എക്സാമ് ഇപ്രാവശ്യം ഭയങ്കര ടഫ് ആയിരുന്ന് എല്ലാ കുട്ടികൾക്കും ടഫ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. റിസൾട്ട് വന്നപ്പോ കൂടുതലും ലും പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടിയിട്ടില്ല.
അതെല്ലെ അതെന്താപ്പ അങ്ങനെ ഇപ്പോ മറ്റേ ഇപ്പൊ അന്റെപ്പം എഴുതി കുട്ടികൾക്കൊക്കെ എ പ്ലസ് ഒക്കെ കണ്ടിരുന്നല്ലേ? എന്താപ്പനിങ്ങക്ക് മാത്രം എ പ്ലസ് എത്ര എ പ്ലസ് ഉണ്ട് നിനക്ക്?
എനിക്ക് രണ്ട് എ പ്ലസ് ഉള്ളൂ ഞാൻ നാല് എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ രണ്ട് എ പ്ലസേ കിട്ടിയുള്ളൂ. അതെന്താന്ന് അറിയില്ല പ്രതീക്ഷിച്ചതാണ് പേപ്പർ ഞങ്ങക്ക് അടിമുടി എല്ലാം മാറ്റം വരുത്തി ഞങ്ങക്ക് വിശ യങ്ങളൊക്കെ പുതിയതായകൊണ്ട് ഞങ്ങക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ആ അതാണ് സംഭവം അല്ലേ? എന്തായാലും മാർക്ക് ഏ പിന്നെ എ ഏതൊക്കെ വിഷയത്തിനാണ് ഇപ്പോ എ പ്ലസ് ഉണ്ടായിരുന്നത്
എപ്ലസുണ്ടായിരുന്നത് അറബിയിലും മലയാളത്തിലുമാണ് പിന്നെ രണ്ട് എ ഉണ്ട് അത് ഐ ട്ടി യിലും പിന്നെ സോഷ്യലിനും ആണ് സോഷ്യലിന് ഞാൻ കരുതിയതിനേക്കാളും മാർക്ക് ലഭിച്ചിട്ടുണ്ട് സോഷ്യലിൻ അത്ര കിട്ടുന്ന് നാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാന് ഐടിക്ക് എ പ്ലസ് പ്രതീക്ഷിച്ച താണ് പക്ഷെ അതിന് കിട്ടിയിട്ടില്ല
ആ അങ്ങനെ അങ്ങനെ ഇപ്പൊ നിലവില് സിലബസൊക്കെ ആകെ മാറീന്നാ അറിഞ്ഞത് അപ്പൊ പഴേപ്പ ഞങ്ങളാത് സിലബസൊന്നും അല്ല ഇപ്പൊ നിലവിലുള്ളത്
അല്ല ഒരിക്കലും അല്ല നല്ല ബുദ്ധിമുട്ടുള്ള സിലബസാണ് ഞങ്ങക്ക് ഏ കുറച്ചും കൂടി സിലബസ് കൂടിയിട്ടായിരുന്നു എന്നാ ഇപ്പോ ഏ രണ്ടായിരത്തി ഇരുപത്തേഴിലിനി എക്സാം എഴുതുന്നവർക്ക് കുറച്ച് കുറവായി കിട്ടിയിട്ടുണ്ട് അവർക്കതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളെക്കായും എ നല്ല എ എടങ്ങേറായിട്ടാണ് ഞങ്ങ്ക്ക് വന്നിട്ടുള്ളത്
പരീക്ഷക്കല്ലെ ഓക്കെ ഞങ്ങളൊക്കെ പഠിച്ചുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് പഠിച്ചുമ്പോ ആ സിലബസ് ഞങ്ങളൊക്കെ തുടങ്ങണ ഒരു സിലബസാരുന്നു അതിപ്പം അവസാനി പ്പം അവസാനിച്ചിട്ടുള്ള ഉണ്ടാവാൻ തോന്നുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞമാതിരി നിങ്ങള് പറഞ്ഞമാതിരി ചിലപ്പോ എ പ്ലസും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും കുറവും കാര്യങ്ങളും പുതിയ സിലബസ് വന്നൊണ്ടായിരിക്കും എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ നിങ്ങൾ പറഞ്ഞ പോലെ സോഷ്യല് മാർക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങള് പഠിച്ചിട്ടുണ്ടാവൂന്ന് വിചാരിക്കണ്ണ്ട് പിന്നെ അതല്ല നമ്മള് ഇപ്പോ നിങ്ങള് ഏത് സ്കൂളിലാ പഠിച്ചിരുന്നത് പത്താം ക്ലാസ്സൊക്കെ
ഞാന് കോട്ടപ്പാടം എൻറെ വീടിന്റെ അടുത്താണ് കോട്ടപ്പാടം കെ എച്ച് എച്ച് എസ് സ്കൂളിലാണ് പട് പഠിച്ചിരുന്നത് അവിടെ പഠിപ്പിക്കൊക്കെ ചെയ്യും നല്ലവണ്ണം പഠിപ്പിക്കും നിങ്ങള് പഠിച്ചത് ഇപ്പോ എങ്ങനെയായിരുന്നു ഈസിയായിരുന്നോ എക്സാമൊക്കെ
ഞങ്ങള് പഠിച്ചപ്പോ ഞങ്ങള് ഞങ്ങള് ചെല്ലുന്ന വർഷംതന്നെ ഈ പറഞ്ഞപോലെ ബുക്ക് പുതിയത് മാറി അതരെ പഴയ ബുക്കും സിലബസൊക്കെ ഇരുന്ന ഞങ്ങള് ചെന്നോട് കൂടെ അതേമാതിരി സിലബസൊക്കെ മാറി അന്നു ഇതേമാരി ഞങ്ങള് ച്ച് സ്റ്റുഡൻസ് ആവോണ്ട് പഠിക്കാന് ഈ പറഞ്ഞമാതിരി ഭയങ്കര ബുദ്ധിമുട്ടായി എന്നാലും കുഴപ്പമില്ലാതെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ് ണ്ടായിരുന്നു നിങ്ങളു പറഞ്ഞപോലെ രണ്ട് എ പ്ലസ് മൂന്ന് എ പ്ലസ് ഒക്കെ നമ്മക്കും ഉണ്ടായിരുന്നു പക്ഷെ കരുതിയ മാർക്ക് ക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ സി സിന്റെ ഒക്കെ മാർക്ക് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഇതൊന്നും കിട്ടിയിട്ടില്ലാന്ന എൻറെരു കാഴ്ചപ്പാട് എന്നിരുന്നാലും മാർക്കു കാരൃങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങള് ഈ ക്ലാസ്സൊക്കെ തരംതിരിക് ന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പൊ നിലവിലുണ്ടോ നിങ്ങളുടെ സ്കൂളില്
ആ തീർച്ചയായിട്ടുമുണ്ട് ഞങ്ങൾക്ക് ഒമ്പതീന്ന് പത്തിലേക്ക് കടന്ന പ്പതന്നെ ഞങ്ങക്ക് ആദ്യം കുറച്ച് ക്ലാസ്സ് മാറ്റിയിരുന്നു അതില് കുറേ കുട്ട്യള് പഠിച്ചുന്ന കുട്ട്യള് കൂടുതൽ പത്ത് ഡിയിലായിരുന്നു അവർക്ക് നല്ല മാഷിന്മാരൊക്കെണ്ടായിരുന്നു ഞങ്ങൾക്കു ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒന്നും കൂടി നല്ല മാഷ്മാരെ കൊടുത്ത അവർക്ക് നല്ല പഠിപ്പായിരുന്നു അതേമാരി ഞങ്ങക്ക് കിട്ടിട്ടില്ല
ഹ അങ്ങനെക്കെയാണ് വന്നതല്ലേ അതെന്തായാലും അത് അങ്ങനെത്തന്നെക്കാരം നല്ല പഠിക്കുന്നൊറപ്പുള്ള വിദ്യാർത്ഥികളെ ഇപ്പോ നമുക്ക് ഒന്നൂടിം പഠപ്പിച്ച് കയിഞ്ഞാ ഫുള്ളേ പ്ലസ്സ് കിട്ടുന്ന് സ്കൂള്ന് തോന്നിട്ടുണ്ടാവും അത് കൊണ്ടാക്കാരം കോള് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് വെച്ചേന്നാണ് എനിക്ക് തോന്നത് നിങ്ങളെ അ ഏട്ടത്തിക്ക് നല്ല മാർ ക്കക്ക് വേടിച്ചീനല്ലോ പ്ലസ് ടു നൊക്കെ പിന്നെന്താപ്പോ നിങ്ങള് ഈഒര് മാർക്ക്‌ കൊറവ കണ്ടത് അവൾക്ക് എസ് എൽ സി എക്സാമിനൊക്കെ എത്ര മാർക്ക്ണ്ടായിരുന്നു
അവൾക്ക് നാല് എ പ്ലസ് ആയിര്ന്ന് ഞാനും നാലും അഞ്ചൊക്കെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്താന്നറിയില്ല എക്സാം ഇനി കുടുക്കായത് കൊണ്ടാണോ അതോ ഇൻക് പഠിച്ചാൻ കഴാത്തത് കൊണ്ടാണോന്നനിക്കറില്ല അവൾക്ക് ഇതേമായിരി നാല് എ പ്ലസ് വരെണ്ടായിരുന്നു അവൾ നല്ലോം പഠിച്ച് പക്ഷെ അവൾക്ക് പ്രൈവറ്റിലാണ് കി കിട്ടിയത് എന്താന്ന്റിയില്ല ഒരു കാരണവശാൽ അവൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് അവക്ക് പ്രൈവറ്റിലാണ് കിട്ടിയത് പക്ഷെ അവളെന്നിരുന്നാലും പ്ലസ്‌ടുവിൽ പഠിച്ച ചവൾ അഞ്ച് എപ്ലസ് വരെ വാങ്ങി അവളിപ്പ ഡിഗ്രി ഇലാണ് പഠിക്കുന്നത് നന്നായി പഠിക്കുന്ന് ണ്ട് എന്റെക്കായും അവൾക്ക് പഠിക്കാൻ കയ്യുന്നുണ്ട്
ഈ പഠിക്കാൻ കയുന്നുണ്ട് പഠിക്കാൻ കയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്താണോ പഠിക്കുന്നത് അയ്നനുസരിച്ച് ച്ചാണ് നമുക്ക് എന്ത് മാർക്ക് കിട്ടും നിങ്ങളിപ്പോ അവരെ അവര് പഠിക്കണമായിരി നിങ്ങൾക്കും പഠി പഠിക്കാവുന്നല്ലേള്ളൂ നമ്മള് അവരെ പഠിക്കാൻ കയും ഇവർക്ക് പഠിക്കാൻ കയും അങ്ങനത്തെ ചിന്താഗതിയില്ല നമ്മളെത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഇപ്പോ നമുക്കൊക്കെ മാർക്ക് കിട്ടുന്നത് അതിന്നിപ്പോ ഉദാഹര ന്നപ്പോ ആരും പറയേണ്ട ആവശ്യല്ല നിങ നിങ്ങക്കിപ്പോ എത്രെ എത്ര ശേമാനം മാർക്ക് വന്നിട്ടുള്ളത് പത്താം ക്ലാസ്സില്
എനിക്ക് എഴുവത് ശതമാനാണ് വന്നിട്ടുള്ളത് എൻ്റെ ഫ്ര കൂട്ടുകാരികൾക്കൊക്കെ തേമായ്രി എഴുപത് ശതമാനം തന്നെയാണ് അവര് നിങ്ങള് പറഞ്ഞ മാതിരി എൻ സി സി റഡ് ക്രോസ് അതിലൊക്കെണ്ടായിരുന്നു എനിക്കും പിന്നെ പത്താം ക്ലാസ്സ് കഴിഞ്ഞിട്ടാണ് ചിന്ത വന്നത് ഈ റഡ്ക്രോസ് എൻ സി സി അതിലൊക്കെ കൂടിയാ മതിയായിരുന്നുന്ന് എനിക്കാ പത് ശതമാനം ഉള്ളത് എൺമ്പതോ തൊണ്ണൂറോ ആയി കിട്ടിയേനെ ഏ നിങ്ങൾ പറഞ്ഞ മാതിരി എൻ സി സിക്കൊക്കെ കൂടിയ പതിനഞ്ച് മാർക്ക് വരെ ലഭിക്കും എന്നാലും എ ല്ലത് എ പ്ലസ് ഒക്കെ ആയി ലഭിക്കും ഇത് അവർക്കൊക്കെ അങ്ങനെയാണ് എഴുപത് നാലും എം അമ്പത്താറൊക്കെ പെസെന്റേജ് ഉണ്ട് എറെ കൂട്ടുകാരികൾക്കൊക്കെ
ഓക്കെ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെണ് നിങ്ങളീ പഠിച്ചണ മാക്സിമം പഠിച്ച് ട്ടണെങ്കിപ്പൊ എൻ സി സി റഡ്ക്രോസ് അതിനെക്കെ കൂടി കഴിഞാമുക്ക് ഒരുപാട് ഗ്രൈഡ് മാറ്റം വരും ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ സി സി ഉണ്ടാവുണ്ട് രണ്ട് എ എ ഉണ്ടായിരുന്നു രണ്ട് എ പ്ലസ് ആയി ഒരു ബി ണ്ടായിരുന്നു ബി പ്ലസ് ആയി സി പ്ലസ് ഉണ്ടായിരുന്ന് ബി ആയി അങ്ങനങ്ങനെ മാർക്കൊക്കെ കൂടിയിട്ടുണ്ട് ത്രഎട്ട് പെർസന്റജോ ഒമ്പത് പത്ത് പേസന്റ ന്തൊക്കെ അത് പ്രകാരം കിട്ടും അങ്ങനെ നമുക്ക് ണ്ടാകുന്ന എമ്പത് എഴപത്തഞ്ച് ശതമാന ആയിട്ടുണ്ടന്നത്തെ കാലത്ത് എന്നിരുന്നാലും അങ്ങനത്തെ കാര്യങ്ങള ചേർന്നിരുന്നാൽ ഇങ്ങക്ക് കൂടുതലായിട്ടും ഒന്നുകൂടി മെച്ചാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ എന്റെ ഒരു കാഴ്ചപ്പാടിലക്ക നല്ലതാതന്നെയാണ് എന്തായാലും പിന്നെ അതേപോലെ നിങ്ങളെ കുടുംബ ത്തില് വേറെ ആരെലും എക്സാം എഴതിര്ന്ന അവര മാർക്കും ഗ്രേഡും ഒക്കെങ്ങനെയാ വന്നിട്ടുള്ളത്
ആ എന്റെ കുടുംബത്തില് എന്റെ മേമാന്റെ കുട്ടി ഇതേമാതിരി പത്താം ക്ലാസ്സില് എക്സാ എസ് എസ് എസ്ൽസി എക്സാമെഴുതിരുന്ന് എനിക്ക് എന്തായാലും പേടി ആയിരുന്ന് അവന് ക്കായും വാങ്ങുന്ന് കാരണം അവൻക്ക് ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ നല്ല മാർക്ക്ണ്ടായിരുന്നു എനിക്കപ്പൊ തീരെ മാർക്ക് ണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതാണ് അവന് എന്റെക്കായും മാർക്ക്ണ്ട ണ്ടാകുംന്ന് അപ്പൊ ഞങ്ങക്ക് ഒപ്പം വരാനാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്തായാലും അവ ഒരഎ പ്ലസ്സ് പക്ഷെ ഞക്ക് പേർസെന്റേജ് എഴുപത് ശതമാനം രണ്ടു പേർക്കും ഒരേതാണ് അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുന്നു ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു ഉണ്ടായല്ലോ അത് പഠിച്ച് നല്ല എണ്ണം പാസ്സാവണം എന്ന് ഞങ്ങക്കുണ്ട് ഞങ്ങക്ക് രണ്ടു പേർക്കും ഒരു പെർസെന്റേജ ആാണ് പിന്നെ അവനക്കും ഒര എ പ്ലസ് ആണ് അവക്ക് രണ്ട് എ യും ണ്ട് അങ്ങനെയൊക്കെ മാർക്കുണ്ട് അവ ദറസിലാണ് സ്കൂളിലല്ലോ എടുക്കുന്നത്
ആ ഓക്കെ തീർച്ചയായിട്ടും അതെന്നെ അവര് ഇതുമാരി എല്ലാം പഠിച്ചുകൊണ്ട് അവർ ഏഴ് ശതമാനം മാർക്കട്ട് നിങ്ങൾക്ക് ഗ്രേഡ് നോക്കുമ്പോ നിങ്ങൾക്ക് കൂടുതൽ തോന്നിക്കുമെങ്കിലും ഈ ഇ പെർസെന്റേജ് നോക്കുമ്പോ രണ്ടു ടീമും ഒരുപോലെയാണ് തോന്നുന്നത് പി നിങ്ങ അപ്പോ ദൈവം കേട്ടിട്ടുണ്ടായി തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച കഴിഞ്ഞാല് രണ്ടു കൂട്ടർക്കും ഒരേ ഗ്രേഡ് ആയത്ണ്ട് തന്നെ എഴുപത് ശതമാനംത്തിണ്ട് ഫാമിലി ഉള്ളിൽ പ്രത്യേകിച്ച് ന്നും ഒരു പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നിരുന്നാലും നന്നായിട്ട് പഠിച്ചിരിക്കുന്നെങ്കി പഠി രുന്നെങ്കിൽ നിങ്ങക്ക് ഇനിയും കൂടുതൽ എ പ്ലസ് വേടിച്ചായിരുന്നു എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങളൊക്കെ കാലത്ത് പഠിക്കണേക്കാട്ടിലും സൗകര്യം കാര്യങ്ങളൊക്കെ ഇപ്പോ ണ്ട് അന്നൊന്നും ക്ലാസ്സിൽ ടീച്ചേഴ്സും കാര്യങ്ങളൊന്നും വ ന്തെയ്യുന്നില്ല ഇപ്പൊ ടീച്ചേർസ് ഒക്കെ എപ്പഴും വര്ണ ഞങ്ങൾക്കൊക്കെ എപ്പഴും പി ഇ ടി പീരിയഡ് തന്നേർന്നു കാരണം ഏതേലും മാഷ് മാർ വന്ന വന്ന് വന്നിലെങ്കി വന്നീല അങ്ങനൊക്കെ ഒരു കാൾ ഉണ്ടായിരുന്നു പക്ഷെ അതന്ന് ഞങ്ങള് മാക്സിമം എന്താ പറയ ഏ ഏ ഏ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം എന്താച്ചാ ആ ടൈം പി ഇ ടി പിരിയഡ് ആയിരുന്നു കള്ചാൻ പോവാ അങ്ങനത്തെൊക്കെ ഒരു ചിന്താഗതിയയിരുന്നു ഇപ്പ അങ്ങന അല്ല അന്ന് പഠിച്ചിക്കണങ്കി നല്ല മാർക്കും കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും നമ്മക്കും പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അവിട്ക്കെത്തി അതേപോലെ നിങ്ങളും പ്ലസ് വണ്ണും പ്ലസ്ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഇബട്ക്കൊക്കെ എത്തുമ്പോ ങ്ങള്ക് മനസ്സിലാവും അതെന്ന് സുഖം എന്നൊക്കെ മാക്സിമം പഠിച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും
ആ അത് താങ്കൾ പറഞ്ഞ മാതിരി ശരിയാണ് ഞങ്ങക്കിപ്പോ ഏ ഈ പത്താം ക്ലാസിൽ പഠിച്ചപ്പോ ന നല്ല സൗകര്യം ഉണ്ടായിരുന്നു രാവിലെ മുതൽ ഏഴ് മണി മുതൽ എട്ട് മണിവരെ ട്യൂഷന് അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോക്ക് സ്കൂളിൽ പോയിട്ട് നാലുമണി ആയാലും ഏ വേറെല്ലോലെ വിട്ടാലും ഞങ്ങളെ വിടില്ല ഞങ്ങളെ അഞ്ച് മണി വരെ ഞങ്ങക്ക് ഈവനിംഗ് ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടും ടൂഷൻ പോകുന്ന കുട്ടികൾ ണ്ട് ഏ ആ ലാസ്റ്റ് ക് പത്താം ക്ലാസ്സ്‌ന്ന് പറഞ്ഞാല് രാവിലെ മുതൽ രാത്രി ആറ് മണി വരെ നമ്മള് സ്കൂളിലായിരിക്കും അത്രക്കും പഠിച്ച് ഹ് ഹേ ഇത്രക്ക്‌ മാശന്മാർക്ക് തന്നെ അറിയായിരുന്നു ഏ ഇക്കുറി കൂടുതലും മാർ മാർക്കിണ്ടാവില്ലാന്ന് പറഞ്ഞിര്ന്ന് അതെന്താണന്നറിയില്ല ഇനി അടുത്ത കൊല്ലത്തെ കുട്ടികൾക്കായി ലും ഞങ്ങളെ മോഡൽ പേപ്പർ കാണിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം ഇതിപ്പോ ഞങ്ങൾക്ക് അതില്ലല്ലോ മോഡൽ പേപ്പർ ഞങ്ങക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ ഇനി ഇക്കുറിയത്തെ കുട്ടികൾ വാങ്ങുന്നതാണ് ഒരു ഉദാഹരണം കാരണം മോഡൽ പേപ്പർ അവർക്ക് ഞങ്ങൾത് ലഭിക്കോലൊ
അതെ അതെ തീർച്ചയായിട്ടും ഇങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് എന്തായാലും ഇ പോ ഇനിയുള്ള പത്ത് പത്താം ക്ലാസ്സ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അത്യാവശ്യം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കൂ കൂടുതൽ മാർക്കൊക്കെ വേടിക്ക എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങള അതിന് നല്ലവണ്ണം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് കൂടുതലായിട്ട് മാർക്ക് ലഭിക്കാൻ ഏ ഞാ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞമ്മക്ക് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാ നിക്കാ ണെങ്കി ഒരുപാട് സംസാരിക്കാണ്ട് അപ്പൊ നമ്മക്ക് ക്ക് പിന്നീട് ഇതിനെ കുറിച്ച് വിളിച്ച് സംസാരിക്കാ എന്ന് വിചാരിക്കുന്നു ഏതായാലും നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ശരിയ എന്നാ
ശരി ശരി